ഹലോ
നമസ്കാരം
ഓഹ് നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം ഭക്ഷണം കഴിച്ചാ
ആഹ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്നിപ്പോ നോമ്പല്ലേ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല
ഉം ഉം ഞാനും ഭക്ഷണം കഴിച്ചില്ലോന്നിക്കുന്ന മുമ്പാണ്
ആഹ് ഇനിയിപ്പോ നോമ്പ്റക്കുമ്പോത്തേക്കെ എന്തെങ്കിലുമൊക്കെ സാധനൊക്കെ ഉണ്ടാക്കണം ഉംന മായി പോവോ
എന്താ വാർധക്യത്തെ കുറിച്ചൊള്ള അഭിപ്രായം എന്താ ഇപ്പത്തെ സാഹചര്യൽ വാർ ആായിഴഞ്ഞാല് വൃദ്ധലത്തേക്ക അതിലേക്കെ ആക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതിനെ കുറച്ചൊക്കെ അഭിപ്രായം എന്താ
വാർധക്യത്തിനെ പറ്റി പറയാണെങ്കില് ഇന്നത്തെ ഒരു സാഹചര്യത്തിന്ന് പറഞ്ഞാല് വർധിക്കാവത് പ്രയാസകരം തന്നെയാണ് കാരണം പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ നമ്മ വാർധക്യായി കഴിഞ്ഞാലും നമ്മളെ നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കാണെങ്കിലും നമ്മുടെ മക്കള് അതല്ലെങ്കില് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉണ്ടാവുന്ന എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇപ്പ അങ്ങനെയല്ല നമുക്ക് എന്തേക്കെ പറ്റി കഴിഞ്ഞാല് വാർധക്യം മൂലം നമ്മൾ എന്തേരൊക്കെ ആയിക്കഴിഞ്ഞാല് നമ്മള് നോക്കാൻ എന്തായാലും ആളുണ്ടല്ലോണ് കാരണം ഇപ്പം എന്താ വാർധക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിയ ആൾക്കാരെ ർ കൊണ്ടെടുക്കാൻെന്ന് ആർക്കും താല്പര്യാം അപ്പൊ പിന്നെ കുറ വൃദ്ധ സദനങ്ങളും അങ്ങനെൊക്കെ ആ ഉണ്ടാക്കല്ല അങ്ങനെ മറ്റൊക്കെ ആട്ടി മൊത്തത്തിൽ പ്രയാസപ്പെടുന്ന അവസരമാണ് ഏ
അതെ അതെ ഇപ്പത്തെ ഇപ്പഴത്തെ കാലഘട്ട എന്ന് വെച്ചാലേ വൃദ്ധസദനം എന്ന് പറഞ്ഞത് ഒരു ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് മ വേറെ സൈഡിൽന്ന് നോക്കുകന്നുണ്ടെങ്കിൽ അത് വളരെ വിപത്ത് പൊടിച്ചൊരു സംഭവമാണ് ഒരു നല്ല നല്ല വശം എന്താന്ന് വെച്ചാല് ഇപ്പോ എന്താ രക്ഷിതാക്കൾ ക്കളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരിയാണെങ്കിൽ അങ്ങൻത്തെക്കെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കില് ഈ റോഡിലൂടെ അലഞ്ഞ് തിഞ്ഞ് നടക്കണ ആരും ഇല്ലാത്തര്കൊക്കെ ആണെങ്കിലും, വൃദ്ധസധനം എന്ന് പറയുന്നത് നല്ലരു കാര്യ ര്യാണ്. നേരെ മറിച്ച് ഞ എല്ലാം ഉള്ളരാളും വൃദ്ധസദൻത്ക് ആക ന്ന് അതിന്റെ ഒരു മറുവശാണത്. എല്ലാ സ അവര വരുടെ... സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ ആണെങ്കിലും. പ്പൊ അഹ് കുടുംബക്കാരാണെങ്കിലൊക്കെ, വൃദ്ധസധൻത്ക്ക് ആക്കാന്ന് പറയിണത് വല്ല്യരു ബുദ്ധിമുട്ടുള്ള കാര്യാണ്. ഇപ്പത്തെ കാലഘട്ടത്തിലറിയിണത്, അത് ഓരോതും വിദ്യാഭ്യാസം കൂട ശരിക്കും വിദ്യാഭ്യാസം ന്ന് മാത്രേ ണ്ടാവുള്ളൂ, അതില് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ണ്ടാവുല. വിദ്യ ഭ്യാസിക്ക എന്ന് ക്കള് രക്ഷിതാക്കൾ അത്രയും കഷ്ടപ്പെട്ട് അവരെ വളർത്തി വലുതാക്കി അവരെ ഒരു നല്ലൊരു രീതി തില് എത്തിച്ചിനേഷം, അവര് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയും മറ്റുള്ള മ ഈ രക്ഷിതാക്കളെ അവര് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന്. അവരങ്ങനെ വൃദ്ധസധനത്തിലാക്കും ചെയ്യാണ്. ഇപ്പത്തെ കാലഘട്ടംന്നറീണത് അങ്ങനെയാണ്, അതായത് എന്താ ഞമ്മക്ക് പ്പോ എത്രത്തോളം നമ്മള് മാതാപിതാക്കളെ നമ്മള് ശ്രദ്ധിച്ച് എത്രത്തോളം നല്ല രീതിൽ അത്രന്ന് വ ഇതാക്കരുത് യിപ് ട്ട അവര് നമ്മളെ വളർത്തുന്നു, അത്രത്തോളം നമ്മള് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘത്തിലൂടെയാണ് ഇപ്പൊ നമ്മള് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
ശരിയാണ്, ശരിയാണ്. ആ, അതെ. അങ്ങൻ തന്നെയാണ് വരുന്നത്. കാരണം നമ്മള് പറഞ്ഞ പോലെ തന്നെ... പഠിപ്പ് കൂടുന്തോറും ആൾക്കാര് എന്താ പറയാ പണ്ടത്തെ കാലം പോലെ പഠി കൂടുമ്പം ഉയരാ എന്നുള്ളതിന് പൊറമേ അതിലുപരി പഴുപ്പ് കൂടുമ്പം ആളുകള് അവസരവാണ് ഇന്ന് നമ്മള് കാണുന്നത് ആരി ആഹ് പ്രശ്നം നമ്മള് ഏഹ് വളരെ ഗൗരവത്തോടെ കാണണ്ടോരു പ്രശ്നം തന്നെയാണ് എന്നാ നേരെ മറിച്ച് നമ്മളിപ്പോ അത്തരം കാരണം ഒരുപാട് ആള് ഇങ്ങ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒര് പോസിറ്റീവ് വശങ്ങള് കാരണം എന്താ പറയാ ഇതെക്കെ നോക്കാൻ പറ്റാത്തെന്റെ പേരില് ഈഹ് ഈയൊരു പ്രത്യേക സാലത്തേക്ക് കൊണ്ടോവിടുന്ന ഒരു പോസിറ്റീവ് വശംണ്ടല്ലോ ആ ഒരു വശ മാറി ചിന്തിച്ചിട്ട് നോക്കാൻ പറ്റാത്ത അവസരം നമുക്ക് വരാൻ പാടില്ലന്നുള്ളണ് കാരണം ഏത് രീതിൽ നമ്മളാ മാതാപിതാക്കളെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മ്ക്ക് ണ്ടാവാൻ പാടില്ല നമ്മളത് എങ്ങനെയാ നമ്മള് നമ്മൾക്കത് ഇണ്ടായി വരുന്നെന്ന് നമ്മള് നോക്കണം
അതിനൊരു മറുവശാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോ മക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കി അവർക്ക് വേറെ ബന്ധപ്പെട്ടവരോ വറെ ആരൂല്ലാത്തൊരു സാഹചര്യം വര്കാണ് ന്ന് ണ്ടേങ്കിൽ അവര്ക്ക് വൃദ്ധസദാനത്തിക്ക് പോവല്ലാതെ വെറൊരു വെറൊരു മാർഗല്ലാതെ വര്കാണ് അതുപോലെ തന്നെ മക്കൾ മരണപ്പെട്ടു പോവ അല്ലെങ്കില് അങ്ങനത്തെ അല്ല അ അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ടല്ലോ അതായത് മക്കൾക്ക് നോക്കാൻ പറ്റ റ്റാത്ത നോക്ക് മക്കള് മക്കളില്ലാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവസ്ഥ വരികന്നെണ്ടാ ങ്കിലോ അല്ലെങ്കില് ഇപ്പോ ഈ ന എന്താ ഈ ബുദ്ധി കൊറവ് കാരണത്താലോ മറ്റോ നമ്മളിപ്പോ ഈ റോഡ് സൈഡിമെലൊക്കെ കാണ ണ്ടല്ലോ പല ആളുകളെയെക്കെ അവരെക്കെ നമ്മ വൃദ്ധ സദനത്തിക്ക് നമ്മള് കൊണ്ടേയാക്കാന്ന്ണ്ടങ്കിൽ അതൊക്കെ അതിന്റൊരു പോസിറ്റീവ് നല്ലൊരു വശാവാണ് അതൊക്കെ അവരിങ്ങനെ അലഞ്ഞും തിരിഞ്ഞും നശിച്ചു പോണെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടാണ് അവർ ക്ക് വാർ വാർദ്ധക്യം ആയ സമയത്തോ അല്ലെങ്കില് ആഹ് യൗവനത്തിന്ന് അത് പോവും ചെയ്ത് അങ്ങനത്തെരു സാഹചര്യത്തിലൊക്കെ അവരെ വാർദ്ധക്ക് മറ്റേ ഏഹ് ഒരു വൃദ്ധ സാദനത്ത് ക്ക് ആക്കാന്ന് പറയ്ണത് അത് പിന്നെ അവരെ ഒന്നും കൂടി അത്ക്കൊന്ന് ഒരു പുതിയതായിട്ടൊരു ജീവിതിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കൊടുക്കണതാണ് അവർക്ക് ശരിക്കും പറയാന്ന് ണ്ടെങ്കില് അവരെ അയ്ക്കൊരു പോ ജീവിക്കാൻ വേണ്ടിയ്ട്ട്ള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാന്ന്ള്ളതാണ് വൃദ്ധ സദനം. നേരെ മറിച്ച് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഏഹ് നമുക്ക് വീട്ടില്ന്നന്നെ നോക്കാള്ള സൗകര്യങ്ങള് ഇണ്ടായിട്ടും ഒക്കെ വീണ്ടും ഇത് വൃദ്ധസദനത്ത്ക്ക് ആക്കാന്ന് പറയ്ണത് അതിന്റെ ഒരു വല്യേ ഒര് പോരാ യ്മ തന്നേണ് ഈ മക്കൾടെ അത് മാത്രല്ല പിന്നെ ഇ പ്പത്തെ സാഹചര്യത്തിലൊക്കെ ഇൻക്ക് എനിക്ക് തോന്ന്ണത് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കാണ് അതായത് ഒക്കെ സ്വാർ ത്ഥതന്റെ ബാക്കി പിറകില് പോയിങ്ങൊണ്ടിരിക്കല്ലോ അപ്പൊ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടീട്ടും മറ്റ്ള്ളതും വേണ്ടീട്ട് അവരെ മാതാപി പിതാക്കള് ഒരു ശല്യായി മാറാന്ന്ള്ള ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഇപ്പോ പലരും വാർദ്ധക്യ എന്താ ഈ വൃദ്ധ സദ നത്തിലേക്കും മറ്റും കൊണ്ടോയാക്ക്ണത് വാർദ്ധക്യം ന്ന് ള്ളത് ഒരു ബാധ്യതായിട്ട് മാറാണ് പലർക്കും. ക്കും അങ്ങനേല്ലൊ നമ്മളെ കഷ് നമ്മളെ നോക്കാൻ വേണ്ടി അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവര്ടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടിട്ടും ഞമ്മള ബന്ധപ്പെട്ടവർക്ക് വേണ്ടീട്ടും ഫാമിലിക്ക് വേണ്ടീട്ടും ചെലവഴിച്ച് അവര് അവസാനം അവര് വൃ അവരെ ഒ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യാണ് ഇപ്പത്തെ ഈ വാർദ്ധക്യം ന്ന് ഏഹ് ക വാർദ്ധക്ക്യം ന്ന്ള്ളതോണ്ട് ഇപ്പ ആൾക്കാര് അത് വേ ചിന്തിക്ക്ണത് അങ്ങനേണ്.
പ്പ നമ്മള് അവര് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാടിന്റെ കുറച്ച് ഭാഗ നമ്മ അെങ്കിലും നമുക്ക് അവരുടെ ജീവിതകാലം മൊത്തം നോക്കുവാനുള്ള ആ ഒരു ഉന്മേഷം നമുക്ക് കിട്ടുന്നതാണ് നമ്മള് ശരിക്കും മനസ്സിലാക്കാണ്ടാണ് എത്രത്തോളാണ് അവരെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള സത്യം അവര് സംം മനസിലാക്കി കിഞ്ഞാൽ നമ്മള് വിൽ അവരോ അല്ലെങ്കി നമ്മള് അനാഥ മന്ദിരങ്ങൾ പോലെ അത്ര നമ്മള് അവരെ
ത് മനസ്സിലാക്കുന്നില്ലാ എന്തുകൊണ്ട് നമ്മുടെ മാത്രം ആ സാഹചര്യങ്ങളൊക്കെ നമ്മളും കടന്നു ഈ അവസരത്തില് നമ്മുടെ അവരെ പ്രതിസന്ധാക്കുന്നതിലുപരി നമ്മുടെ ഉത്തരവാദം ഉത്തരവാദിത്തപ്പെട്ട നാട്ടുകാര് ഏതെങ്കിലും നാട്ടു അല്ല പഞ്ചായത്തിൻ കീഴിൽ ഇത്തരം യുവതലമുറക്ക് വളർന്ന് വരുന്ന തലമുറയ്ക്ക് ഇതിനെതിരെയുള്ള ബോധവൽക്കരങ്ങളും മറ്റും കൊടുക്കേണ്ടതും നമ്മൾ വളരെയധികം ഏഹ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ആ അത്തരം വിഷയങ്ങള് നമ്മള് ബോധവൽക്കരണം ഇല്ലെങ്കില് അത് ആ ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കണം അങ്ങനെ ബോധവൽക്കരണം നമ്മള് കൃത്യമായിട്ട് കൊടുത്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം വിഷയങ്ങളിൽ നിന്നും അവരെ നമുക്ക് സംര ക്ഷിക്കാം യുവതലമുറയെ നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം ചെയ്യുന്ന ഇത്തരത്തിൽ ചെയ്യുന്ന ആ മോശപ്പെട്ട പ്രവർത്തി ചെയ്യുന്ന ആ ഒരു വിഷയങ്ങൾ നമുക്ക് അവരെ തടയാൻ പറ്റും എന്നുള്ളതാണ് കാരണം അവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഉപരി ചെയ്തതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക അവരെ ഇതിൽ നിന്ന് തടയാൻ എന്നുള്ളതാണ് കാരണം ഈ ഒരു പണ്ടത്തെ പഞ്ചിലൊക്കെ പറയുന്ന പോലെ രോഗം വന്നിട്ട് അത് ചികിത്സ ചികിത്സിക്കുന്നതിനേക്കാളും മെച്ചം എന്നുള്ളത് രോഗം വരാതെ നമ്മളതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതുപോലെ ത തന്നെ ഈ ഒരു യുവതലമുറ ഈ മാതാപിതാക്കളെ ഇത്തരം വിഷയങ്ങളെ കൊണ്ട് ആക്കുന്നേന് മുന്നെ തന്നെ നമ്മള് അവർക്ക് ഒരു ബോധവൽക്കരണം വൽക്കരണം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ ഇത്തരം വിഷയങ്ങളിൽ നിന്നും ആദ്യമേ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായിരിക്കും ഒന്ന് കൂടെ മെച്ചപ്പെട്ട സംഗതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം
അതെ അതെ നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല ഒരു കാര്യമാണ് കാരണം സ്കൂൾ തലങ്ങളിലോ അല്ലെങ്കി എൽ കെ ജി അതായത് താഴ്ന്ന പ്രൈമറി ക്ലാസ് മുതൽ തന്നെ വിദ്യാഭ്യാസത്തിനും കൊടുത്ത സാഹചര്യത്തുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് മുതല് അതൊരു പാഠഭാഗ്യത്തിലൊക്കെ ഉൾപ്പടുത്തീട്ട് അതുമായി മുന്നോട്ട് പോവാന്നുണ്ടെങ്കില് നല്ലൊരു അതായത് ചെറിയ ക്ലാസ് മുതല് തന്നെ അതിനുള്ള കാര്യങ്ങളും പറ എന്താ പറ വാർധക്യത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാ എന്താ പാഠഭാഗത്തിൽ ഉൾപ്പെ അവരെ എത്രത്തോളം നമ്മള് സംരക്ഷിക്കണം എന്നുള്ളത് നമ്മള് ഇങ്ങനെ ചെറുപ്രായ ത്തിലേ അത് നമ്മള് പഠിച്ചു നമ്മള് നമ്മളെ രക്ഷിതാക്കളെ മറ്റു വൃദ്ധസദനത്തിലാക്കാന്നുണ്ടെങ്കില് നമ്മളും അതേപോലെ നമ്മള മക്കളും അങ്ങനെ ആക്കുന്നുള്ള ഒരു ചി ചിന്ത വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതീന്നൊക്കെ ഒരുപാട് വിട്ടു നിക്കാൻ കഴിയും നമ്മള് അങ്ങനത്തെ ഒരു ആ ഒരു ചിന്ത മനസ്സ് നമ്മുടെ മനസ്സിലിണ്ടായാ നമ്മള് മക്കള് ഇണ്ടാവണ സമയത്ത് മക്കളെ എന്താ മക്കളെ നമ്മള് മുന്നില് വെച്ചിട്ട് നമ്മള് നമ്മളെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ വാർദ്ധ അതൊക്കെ എത്തിയവരെ നമ്മള് വൃദ്ധസദനത്തിലും മറ്റും ആക്കണണെന്നുണ്ടെങ്കില് അവര് അതിലൂടെ നമ്മളെ കണ്ടിട്ടാണ് അവര് പഠിക്കമക്കൾ പഠിക്ക ആ ചിന്ത കഴിഞ്ഞാല് ഞമ്മക്കും മക്കളെ വൃദ്ധസദനത്തിലോ മറ്റും ആക്കാണെന്നുണ്ടെങ്കില് അങ്ങനത്തെ ഒരു ചിന്ത വരും അതിനെ നമുക്ക് ഏറ്റവും വലിയ ഉദാ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മള് നമ്മ രക്ഷിതാക്കളെയും മാതാപിതാക്കളെയും നമ്മള് ബന്ധപ്പെട്ട നമ്മള് എല്ലാവരെയും നമ്മള് നല്ല രീതി എത്രത്തോളം നന്നായിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റും എത്രത്തോളം വാർദ്ധ വാർദ്ധക്യ സാഹചര്യത്തില് നമ്മള് എത്രത്തോളം ത്തോളം നന്നായിട്ട് നോക്കാൻ കഴിയോ അത്രയും നന്നായിട്ട് നോക്കാ അങ്ങനെ നോക്കിയാ എന്താന്ന് വെച്ചാല് ഞമ്മളെ മക്കളും ഞമ്മളെ അതിലേറെ നന്നായിട്ട് അവരെ നോക്കാൻ ശ്ര ശ്രമിക്കും അത് തന്നെയാ നമുക്ക് ഏറ്റവും വലിയ മാതൃകയാക്കേണ്ടത് ഏ നമ്മൾ പറയുന്നുണ്ടല്ലോ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ അതുപോലെ നമ്മള് കൂടുതല് സമയം ഞമ്മള് എന്താ സ്കൂളുകള് ളാ ഇണ്ടാവ സ്കൂളുകളും അവിടന്ന് നമുക്ക് പഠിപ്പിക്ക അതുപോലെ നമ്മള് വീട്ട്ന്ന് നമ്മളത് പ്രാവർത്തികാക്ക വീ നമുക്ക് കേ ഏഹ് സ്കൂള്ന്നും മറ്റും നമുക്ക് പിഠിപ്പിക്കാനേ കഴിയുള്ളൂ അത് പ്രാവർത്തികാക്കല് നമുക്ക് വീട്ട്ന്നാണ്. അപ്പൊ അയ്ന്റെ സ്റ്റാർട്ടിംങ്ങ് എന്ന്ള്ള സ്ഥിതിക്ക് അമ്മള് വീട്ട്ന്നെന്നെ അതി യിനെ കുറിച്ച്ള്ള ബോധവൽക്കരണം കൊടുക്ക. നമ്മള് നമ്മളെ രക്ഷിതാക്കളെ എത്രത്തോളം നോക്കാൻ പറ്റോ അത്രത്തോളം നമ്മൾ നോക്ക വാർദ്ധക്യ സാഹചര്യ ത്തില് അവര് ചെറ്യേ കുട്ട്യേൾടെ പോലെ സ്വഭാവായി മാറുംന്ന് പറയ്ണ്ടല്ലോ അതായത് ഞമ്മള് ചെ വെല്‌പ്പത്ത് അമ്മളേറ്റവും ചെറ്യേ പ്രസവിച്ച്ട്ടെരു മൂന്ന് നാല് വയസ്സാ കുമ്പ ഞമ്മടെ സ്വഭാവെങ്ങനെയാണോ അമ്മളെ അ പ്രകൃതി എങ്ങനെയാണോ അതേപോലേയ്രിക്കും ഒരറ്പത് വയസ് സ് കഴിഞ്ഞാല് അല്ലെങ്കീ ഒരെഴ്പത് വയസ് കഴിഞ്ഞാ അതേപ്പോലെ ആവുന്നാണല്ലോ പറച്ചില് അപ്പമ്മളത് ആ തേ ശ്രദ്ധ അമ്മള് അ അതേ പോലെ ഒരു കുട്ടിനെ എങ്ങനെ നോക്ക്ണോ ഒര് ചെറ്യേര് കുട്ടിനെ എങ്ങനെ നോ ക്ക്ണോ അത്രത്തോള ഞമ്മള് ശ്രദ്ധിച്ചമ്മള് വാർധക്യത്തിലമരെ അവരെ നോ ക്കണം ന്ന്ണ്ടെങ്കില് ഞമ്മക്കതിന്ള്ളെ ഞമ്മക്ക് അതിന്ള്ള പുണ്യമ്മക്ക് ക് ട്ടും ന്ന്ള്ളത് നൂറ് ശതമാനം ഒറപ്പാണ് അതല്ല ഞമ്മളത് നേരെ തിരിച്ചാണ്ന്ന്ണ്ടെങ്കില് നമ്മളെ മക്കളും അതേപോലെ തിരിച്ച് നമ്മളെയും ചെയ്യുംന്ന്ള്ള ആ ഒര് ബോധണ്ട്ന്ന്ണ്ടെങ്കിൽ നമ്മളൊരിക്കലും അതിന് മുന്നിട്ടെറങ്ങൂലാ
അതാണ് സംഭവം മറ്റേ ഈ കർമ്മാന്ന് പർഞ്ഞ സംഭവം യഥാർത്യമാൺന്ന് പലപ്പെഴും മ്മള് പറയാറ്ണ്ടല്ലോ അതെ ശേ ഇങ്ങള് പറഞ്ഞത് കറക്റ്റ്ന്നെ കാര്ണം നമ്മള് ആ ഒരു വിഷ്‌യ്ത്തില് നമ്മളെ മാതാപിതാക്കളൊട് ഈ ഒരു നെലപാടാണ് എട്ക്കുന്നത് എന്നുണ്ടെങ്കില് ഒറപ്പാണ് നമ്മടെ ആഹ് മക്കള് അതല്ലെങ്കിൽ നമ്മള് വെൽതായി കഴിയുമ്പം നമ്മളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് നമ്മളേം ഇതേപോലെ വൃദ്ധ സദനങ്ങളില് അല്ലെങ്കിൽ അന്ത അനാഥ മന്ദിരങ്ങള് അത്തരം സ്ഥൽത്തേക്ക് കൊണ്ട്പോയി ഇടും കൊണ്ടുപോയി ആക്കും എന്ന്ള്ളത് അത് നമ്മള് മൻസ്സ്ലാക്കണം അതാ അങ്ങൻ തന്നെ വെരൂ കാരണം നമ്മളെന്താണോ ചെയ്തത് അതാണ് നമ്മക്ക്ങ്ങട്ട് കിട്ടാ നമ്മള് ആരാണോ റെസ്പെക്ട് ത് അത്പോൽത്തന്നെ നമ്ക്ക് ഇങ്ങട്ട് റെസ്പെക്ട് കിട്ടാ കാരണം ഗീവെ റെസ്പെക്ട് റ്റേക്കെ റെസ്പെക്ട് ന്നാണ് അപ്പോ നമ്മളെന്ത് ചെയ്യ്ന്നോ അത്പോൽ ത്തന്നെ നമ്ക്ക് തിരിച്ചും കിട്ടും അപ്പോ നമ്മള് ആയ കാലത്ത് നമ്മുടെ മാതാപിതാക്കളെ നല്ലപോലെ നോക്കി കയ്ഞ്ഞാല് തിരിച്ചും നമ്മള് നോക്കാനാൾക്കാര്ണ്ടാവും അതെല്ലാ നമ്മള് ഈത്തരത്തില് അവർക്കെതിരെയ്ള്ള ആം അവർക്ക് വെഷമെകെരമാവുന്ന രീതിയിലെന്തേലാെക്കെ പ്രർത്തിച്ച് പ്രവർത്തിച്ച് കയ്ഞ്ഞാല് അതേ അവസ്ഥ കാര്ണം അവ രും നമ്മളെ ആ ഒര് നെലക്ക് ശപിച്ച് കയ്ഞ്ഞാപ്പിന്നെ അതേ അവസ്ഥ സെയിം അവസ്ഥ ഏഹ് നം മ്മളെ വെഷ്മിപ്പിക്കുന്ന രീതിയില്ള്ള എന്തേലൊക്കെ പ്രവർത്തനങ്ങള് നമ്മ്ടെ മക്കള് അതെല്ലെങ്കില് നമ്മളെ നോക്കാൻ ബന്ധപ്പെട്ട ആള്കളെ ഭാഗത്ത്ന്ന് നമുക്കും ഇങ്ങോട്ട് തിരിച്ചും ഇണ്ടാകും എന്ന്ള്ളത് വാസ്തുതിയാണ് അ ആ ഒര് സത്യം മൻസ്സ്ലായ് കയ്ഞ്ഞാല് നമുക്ക് ഇത്തരം വിഷയങ്ങൾലും ഇത്തരം പ്രശ്നങ്ങൾ നിന്നും പോയ്ട്ട് എട്ത്ത് ചാടെണ്ട അവസ്ഥ വര് രുകയില്ല ഏതായാലും ഒരുപാട് സംസാരിക്കേണ്ട ഒരുപാട് ഏഹ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്
നമുക്ക് ഏതാലും നേരിട്ട് നമുക്ക് സംസാരിക്കുന്ന സമയത്തേ നമ്ക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്കിതിനെ കുറിച്ചൊന്ന് പൊതുവേ ച ർച്ചെയ്യണ്ടൊക്കെ ആവശ്യണ്ട് കാർണം ഫോൺലൂടെ കൊർച്ച് സമയത്ത് സംസാരിക്കാൻ പറ്റുന്ന വ ത് വിഷയങ്ങളല്ല ഇതൊക്കെ പ്പനേരിട്ട് കാരണം നമുക്കിതിനെ കുറിച്ച് കൂടുതല് സംസാരിക്കാ ഓക്കെന്നാ ഞമ്മള് വിളിക്കാ പിന്നീട് നമക്ക് കോണ്ടാക്ട് ചെയ്യാ ഓക്കെ ശരി.